ഹലോ
ആഹ് കേക്ന്നില്ലേ?
ആഹ് ഇപ്പൊ കേൾക്ണ് ണ്ട് എന്തൊക്കെ ഇങ്ങ്ട്ട് വിശേഷങ്ങള്?
ഷാറന്നേ ഇങ്ങനെ പോവ്ണ്ട്.
അഹ്, ഞമ്മളെ കഴിഞ്ഞാഴ്ചക്കത്തെ കല്യാണം എങ്ങനെണ്ടായിരുന്നു ഹമ്മളെ ഫ്രണ്ടിന്റെ?
ഉം നല്ല ഉഷാറ്ണ്ട്ല്ലേ?
അടിപൊളീ ആയിനീലേ
ഉം നല്ല അടിപൊളിയല്ലേന്നൂ ഫുഡായിട്ടും
ആഹ് ഫുഡൊക്ക്‌ ആഹ് ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഇണ്ടായിരുന്നൂല്ലെ?
ഉം നല്ല ടേസ്റ്റ് ഇണ്ടായിനു ഇങ്ങളെ ഫേവറേറ്റ് ബിരിയാണിനെല്ലേ ഇണ്ടായേ
ആഹ് പിന്നെ അവരെ കാറ്ററിങ് സർവീസ് ആണെങ്കിലും ഒക്കെ
ആഹ് നല്ല ഇണ്ട്ല്ലേ നല്ലണ്ട്. അവിട്ത്തെ ഇവന്റൊക്കെ നല്ല രസണ്ട് ഉം ഞാനും അത് ചൊയ്ക്കണന്നൊക്കെ ക്കണം വിചാരിച്ചു ഇല്ല ഇല്ല ഞാനത് ചോദിക്കണം വിചാരിച്ച് പിന്നെ തെരക്കില് ചോയിക്കാനും പറ്റിയിലാല്ലോ കുട്ടികളെ കരച്ചിലും ബഹളോം എല്ലായ്ട്ട്.
അവര് പറഞ്ഞു പിന്നെ ഫാമിലീല് ഇനിയൊരു കല്യാണം വര്ണ് ഇണ്ട്. അപ്പൊ ഇന്നാ അവര്ക്കൊക്കെ പറഞ്ഞ് കൊടുക്കാന് ഞമ്മക്ക് അവൾക്ക് വിളിച്ചിട്ടൊന്ന് ചോദിച്ചു നോക്കണം.
ആഹ് സെർവേയ്ന്നൊക്കെ നല്ല രീതിയിലായോണ്ടേ ആർക്കും ഇഷ്ടപ്പെട്ടോവും.
ആഹ് പിന്നെ അതേപോലെ വെൽക്കം ചെയ്യ്ണ ഇതും ഒക്കെ നല്ല അടിപൊളിയ്ട്ട്ണ്ട്.
ആഹ് അതെതേ നല്ല ഉഷാറ് കല്യാണം.
ആഹ് പിന്നെ ഡ്രസ്സിങ്ങും തന്നേല്ലേ ഡ്രസ്സിങ്ങും ഓളെ സാരി അതേപോലെ ഓർണമെൻസും മേക്കപ്പൊക്കെ അടി പൊളി ആര്ന്നു ആഹ് ആഹ് ഇപ്പൊ പിന്നെ ഫുള്ള് പൊറത്ത്തല്ലേ? ആഹ് ഞമ്മളെ
റ്റിയതൊക്ക നല്ല രസാണ്ട് നോക്കിന്ന് പോവും.
ഏഹ് ആഹ് ആഹ് അതെ. പിന്നെ ഇപ്പൊ പിന്നെ ഫുള്ള് നല്ല കോസ്റ്റ്ലി ആയിട്ടല്ലേ ഇപ്പൊ എല്ലാര്ത്തും കല്യാണങ്ങള് പണ്ടത്തെ പോലെല്ലാ ആദ്യന്ന് പറഞ്ഞാല് ആഹ് ആഹ് കല്യാണങ്ങള് എന്ന് പർഞ്ഞാല് മേക്കപ്പിനൊന്നും പൈസൊന്നും ചെലവാവൊന്നുല്ല. ഇപ്പത്തെ മേക്കപ്പും ആദ്യത്തെ ആഹ് ആഹ് ഇപ്പൊ പൈസക്കാർക്കാണെങ്കിലും ആഹ് പൈസക്കാർക്കാണെങ്കിലും അല്ലാത്തോർക്കാണെങ്കിലൊ ക്കെ ചെലവ് ഇപ്പൊ പൈസക്കാർക്ക് കൊഴപ്പണ്ടാവില്ല പക്ഷെ ഇങ്ങനെ പാവപ്പെട്ടവർക്കൊക്കെ അവർക്കും അതേപോലെ ആ അവരെ ഫ്രണ്ട്സിന്റെ കല്യാണൊക്കെ കഴിയുമ്പോ അവര്ക്കും അതേപോലെ തന്നെ ആവണംന്ന്ള്ളരു ഇതാണല്ലോ?
ഫ്രണ്ട്സെല്ലാം പിന്നെ ഇൻവൈറ്റ്യ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും നല്ല ഇത്ള്ള തറവാട് ക്കാവുമ്പോ
ആഹ് പിന്നെ അവ അവര് പിന്നെ പറയണ പോലെ പേരൻ്റ്സ് കേൾക്കൂം ചെയ്യും. ഇഞ്ഞി പൈസണ്ടെങ്കിലും ഇല്ലെങ്കിലൊക്കെ അവരെ ബുദ്ധിമുട്ട് ആഹ് മക്കള് ള് നോക്കൂല്ല അവരത് പിന്നെ വാ ആഹ് ഇല്ലേയ് ഉം ഇപ്പൊക്കെ അവരുടെ ഇത് എങ്ങനേണ് തീരുമാനച്ചാല് അതേപോലെ നടക്കണന്ന്ള്ളൊരു രു ചിന്ത മാത്രൊള്ളൂ ഉം ആഹ് ഇപ്പൊ കല്യാണംന്ന്ച്ചാല് ഇപ്പൊന്താലേ ആദ്യത്തെ പോലൊന്നല്ല. രണ്ടും മൂന്നും നാലും ദിവസൊക്കെല്ലേ കല്യാണം ഓരോ പേരും പറഞ്ഞിട്ട് ആഹ്. ആഹ് എല്ലാത്തിം മേക്കപ്പയ്ക്കോട്ടല്ല ഒതുങ്ങുല മേക്കപ് പ്പാണെങ്കിലൊക്കെ സെപ്രേറ്റല്ലേ ചെയ്യേണ്ടത്
അതെന്നെ ഉം ഇപ്പൊ കുട്ട്യാൾക്കൊക്കെ ആലോയ്ക്കുമ്പോ തന്നെ പേടി പേടിയാ വൽതാവുമ്പോ എന്താവും എങ്ങനെയിരിക്കും കുട്ട്യളെ പെരുമാറ്റം
ആഹ് അതെന്നെ ഞമ്മളെ കല്യാണക്കെന്നറിയണത് തലേന്ന് എല്ലാരൊന്ന് കൂടും അത് കഴിഞ്ഞാ പിന്നെ ആ ഒരു മൈലാഞ്ചി കല്യാണം കഴിഞ്ഞാല് ഒരു ചെറിയൊരു ഫുഡും കൊടുത്തഴ്ഞ്ഞാല് ആഹ് കയിഞ്ഞാ പിന്നെ പിറ്റേസം ആഹ് രാത്രി മാത്രം എതും ആഹ് അതന്നെ നമ്മളഅയലക്കത്തുള്ളോരും അടുത്ത ബന്ധു ക്കാര് മാത്രം വന്ന്ങ്ങാണ്ടങ്ങനെ ചെലവും കൊറവെയ്ന്നു ഇപ്പൊ
ഇപ്പം ഭ
ഒക്കെ അപേക്ഷിച്ച് നോക്കാണെങ്കിപ്പെല്ലാത്തിനും ഭയങ്കര ചെലവാണ് സ്വർണത്തിനോ അതിലേറെ വെല
അം
ഇപ്പൊ പിന്നെ പെൺകുട്ടികൾക്ക് പിന്നെ സ്വർണം അങ്ങനെ വേണംന്നൊന്നുല്ല അന്ന് ഞമ്മളൊക്കെ ആ ടൈമില് ആഹ് നമ്മളെ ടൈമില് പ്പത് ഭയങ്കര നിർബന്ധെനു ആഹ് ചെർക്കമ്മ ചെക്കമ്മാരെ ആഹ് ചെക്കന്മാരെ സൈഡിന്ന് പ്രശ്നം തന്നെണ് നമുക്ക്പ്പൊ പെൺകുട്ട്യാളെതിൽക്കിന്ന് ഭ ഭയങ്കരത് പ്പെങ്ങനെലൊരു കല്ല്യാണം കഴിപ്പിക്ക ഓഹ് സ്വർണം കാര്യങ്ങളൊക്കെ എത്ര കൊടുക്കണ്ടെ എത്ര എത്ര വാണം അങ്ങനൊക്കൊരു ഇതയ്ന്നല്ലോ അന്ന് സ്ത്രീധനത്തിന്റെക്കെ ഉം ഇപ്പൊ പിന്നെ പെൺകുട്ട്യെക്കാ വിശയലേഷം ഇപ്പൊ ആൺകുട്ട്യേക്ക് പിന്നെ ഇത് പെണ്ണ് കിട്ടാനാ പണി പ്പെല്ലാര്‌ക്കേ ആഹ് അതായത്പ്പോ ഇപ്പങ്ങനിം ഒരു സിസ്റ്റം വന്ന്ക്കുമ്പഴ് രു തീല് വന്ന്ക്കാണ് പെങ്കുട്ട്യാക്ക് കല്യാണോം വാണ്ട പിന്നിം ആങ്കുട്ട്യാക്ക് കിട്ട്ണുല്ല്യ പിന്നെ ഇതന്നെ പെങ്കുട്ട്യ ക്ക് വാണ്ടപിന്നെ വാണംന്നുണ്ടെങ്കിതന്നെ ഓൽക്ക് ആങ്കുട്ടിക്ക് ഭയങ്കര ആഹ് അത്രക്ക്ത് വേണോ ഭയങ്കര ഡിമാൻഡാണല്ലോ ഇപ്പൊ പെങ്കുട്ടേൾക്ക് ആങ്കുട്ടേൾക്ക് അത്ര ഇത് വാണം ഒരു
പോയേന്ന്ട്ട്ങ്ങനെയെ ഉഷാറായോ?
ആഹ് കൊഴപ്പല്ല പിന്നെ വൺ ഡേ ടൂറായ്ര്യല്ലേ ബീച്ചിക്ക് പോരും കുട്ട്‌യേള് അങ്ങനെ കളിച്ച് നമ്മളങ്ങനെ ആഹ് രാവിലെ പോയി ഫുഡൊക്കെങ്ങനെ നമ്മള് ഇ വട്ന്നന്നെണ്ടാക്കിട്ടേ അങ്ങനെ പോയി ഉച്ചക്കത്തെ ഫുഡ് ആഹ് നെയ്ച്ചോറും പിന്നെ ബീഫും ഇന്ന് വെച്ചിര്ന്നു ങ്ങനെ വേഗണ്ടല്ലോ ആഹ്പ്പൊ രാവിലെ ഫുഡ് നമ്മളവിട്ന്ന് കഴിച്ചു
ആഹ് എന്നിട്ട് അവിടെ എത്തീട്ട് ഉച്ചസ് വൈകുന്നേരം തിരിച്ചു വന്നേ അതുവരെ അവിടെന്നോ വെയിലൊക്കെ ചൂടെന്ന് എട്ങ്ങേറായോ?
ഇല്ല ഞങ്ങളാദ്യം മാള്ക്ക് പോയി ആഹ് ഉച്ചന്റെ സമയത്തൊക്കെ ഫുള്ള് മാളിലേനി ഫുള്ള് മാൾൽ കറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു വൈകുന്നേര സമയായപ്പഴാണ് ആഹ് മറ്റേതി കഴിയൂല
പീച്ചന്ങാ
ആഹ് ആഹ് ബീച്ച്ന്ന് ആഹ് ആഹ് കൊറേക്കെ കഴ്ച് ആഹ് പ്പൊ എന്തോരു തിരക്കാന്നറിയോ ഫുഡിന്റെ അവിടെക്കെ ഓരോ സ്റ്റാളിലും ക്യൂ നിക്കാണ് ആ ക്യൂ നിക്കാണ് നമ്മ്ൾങ്ങനെ വെയ്റ്റ് ത് നിക്കണം ചെറിയൊരു പാനി പൂരി കിട്ടണം എന്നുണ്ടെങ്കിലുംന്നെ നമ്മള് വെയിറ്റ് ചെയ്ത് നിക്കണം അവിടെ അത്രയ്ക്കും ആൾക്കാർന്താ മത്തെ ഇതിന്ന് വാങ്ങാന്ന് വെച്ചാലും അവിടെയും തിരക്കന്നെ എല്ലായിടത്തും തിരക്കാ
ആഹ അത തന്നെ എപ്പ പോയാലും കോഴിക്കോട് ബീച്ചുള്ള അവസ്ഥ അതന്നെ
ആ അപ്പൊ അതിന്റെ ആൾക്കാർക്ക് എന്താ ഫുള്ള് എൻജോയ്മെന്റ് അല്ലേ പൈസ കിട്ടണത് ഫുള്ള് ആഹ് നമ്മള് പുറത്തേക്ക് പോവ പിന്നെ എൻജോയ് ചെയ്യ പിന്നെ ഫുഡ് കഴിക്ക എത്രോര റെസ്റ്റോറന്റ്ണ ഇപ്പോ എല്ലാത്തിലും തിരക്കല്ലേ
എല്ലാതന്നെ എവിടെ
ഉം എവിടെ ആളില്ല വീട്ടില് വീട്ട രാത്രി അങ്ങോട്ടായ ഫുള് പുറത്ത വെക്കാറ് റോഡൊക്കെ കപ്ലീറ്റ് ബ്ലോക്ക് ആക്കാരം ഞങ്ങള ഇവിടെൊക്കെ ഫുള് ബ്ലോക്ക് ആണ് അതും നമ്മള് എത്തി കിട്ടൂല അങ്ങട്ട് കേ വട്ടി നമ്മള് വീട്ടക്ക് വരുയാണെങ്കില്േ ആഹ് എടുത്തു കുട്ട്യാള് പിന്നെ ഓരോ റെയ്ഡിലും കാര്യങ്ങളിലൊക്കെ അങ്ങനെ കളിക്കൊക്കെ ചെയ്തിട്ട് ആഹ് ആഹ് അവിടന്നല്ലേ ഭയങ്കര ആഹ് റൈറ്റ് ആണ് ആഹ് ബീച്ചിലും ഉണ്ട് അവിടെ ഭയങ്കര റേറ്റ് ആണ് എല്ലാത്തിനും
ഫുഡിന്റെലൊക്കെ കേയറിയാ ഭയങ്കര പൈസയാ ഭയങ്കര പൈസയാ ആഹ്
അതെ പിന്നെ പിന്നെ കൊറൊക്കെ നമക്ക്ങ്ങനെ കണ്ടു പോരാ
ആഹ് അതന്നെ ഒന്ന് പുറത്തത്ത് പോയി വേരാത്ര തന്നെ നമ്മള കുട്ടികളെ ഇടങ്ങാറാക്കുന്നതിലൊക്കെ പ്രശ്നം ഇന്നല്ല നമ്മെ മനസ്സിലാക്കിട്ട് നമ്മള കൂടെ കഴ്യുന്നാണെങ്കിൽഴപ്പല്ല എത്ര വേണങ്കിലും ട്രാവല്
മനസ്സിലാക്കന്നല്ല അത് നമ്മടെ കാലത്തുള്ളവരെ മനസിലാക്കുള്ളൂ ഇപ്പത്തെ കുട്ടികൾക്ക് അവര് പറയാല് കേയറട്ടെ അപ്പൊ നമ്മള് വാണ്ടാതന്നാല് പിന്നെ തെറ്റി പിന്നെ ഒര് മുണ്ടൂല ഒര് ആഹ് ഒരു പോണ പാട്ട് പോയി പിന്നെ ഓലെ തിരഞ്ഞ നമ്മള് നടക്കണ ആ തിരക്കിന്റെ ഇടയില് ഇവിടെ കൊറേ അങ്ങനെെയന്നു കൊറേ ക്കെ നമ്മള് ഓക്കെ പറയും കൊറയണത്തി ക്കെ പറയൂല അങ്ങനെ പിന്നെ ആഹ് പിന്നെ അത് പോണ്ടീന്നിലാ തോന്നു അങ്ങനെണ് ഇപ്പത്തെ കുട്ടികൾക്ക് ഇ ഒരു മനസ്സിലാക്കണ ഒരു സ്വഭാവല്ലേ നമ്മളത്ര ചെയ്തുക്കണല്ലോ എന്നുള്ളതന്ന ഓർക്കൂല്ലാല
ഉം ഉം അങ്ങനത്തെ പരിപാടിയൊന്നുല്ല
ഉം പണ്ട് തന്നെ നമ്മള് മ്മളെ പിന്നെ ആഹ് നമ്മളെ പിന്നി അവരെ ആഹ് ആഹ് എന്തോ പിന്നെ നമ്മളിപ്പോ എന്ത്മ്മ അങ്ങ് ആവശ്യപ്പെട്ടാണെങ്കില വല്ല കയ്യിൽണ്ടാവോ അങ്ങനെ ഒരു ചിന്ത നമ്മക്ക് ഇപ്പത്തെ കുട്ടിയക്കെ വന്നല്ലേ ഓല് എന്തേ ണ്ടായലണ്ട അവർക്ക് കരുതിയ്ത് വേണോ
കയ്ഞ്ഞാതി ഉം ഉം ഉം ഉം
ആഹ്
ട്ടികളൊക്കെ എവിടെ പോയി കളിക്ക
ഒക്കെ കളിക്ക്യാണ് അതിന്റെ ഇടക് തല്ലൂടണണ്ട് പ്പൊ വെക്കേഷനും കൂടെല്ലെ ഫുള്ള് തല്ലുടലു ഓലെ ആഹ് ഓലെ തല്ലി പിരിക്കാൻ തന്നെ നേര ള്ളു. ഞമ്മള് കൊയങ്ങു ആഹ്. ആഹ് അതന്നെ എല്ലാട്ത്തും അങ്ങത്തന്നെ ആഹ് അയ്ന് പ്പത്തെ കുട്ടിൾക്ക് ഐന് കളികള് ഏതൊക്കെ എന്ത് ന്നോന്നും അറിയില്ല വെറും ഈ ഒര് ഫോണ് റീൽസ് കാണ.
നമ്മൾക്കൊക്കെ വെക്കേഷന് ന്നറിയുമ്പോ ഭയങ്കര രസേന്നു
ആ എല്ലാരും കൂടി ഇര്ന്ന്ട്ട് കളിക്കാനൊക്കെ ആ ഒരുപാട് കളികളുണ്ടാവും
അയലോക്കത്ത്ന്നൊക്കെ കുട്ട്യാള് വന്ന് ഞങ്ങളീം കൂട്ടോന്നൊക്കെ ചോയ്ച്ച് നല്ല രസേന്നല്ലോ പത്തെ കുട്ട്യാൾക്കാ തോന്ന് ഞമ്മളു ഒരു മുക്കിര്ന്ന് ങ്ങാണ്ട് ഞാ ഇല്ലല്ല ഒന്നുല്ല ഇപ്പമ്മള് വീട്ടിലൊരാള് ഫാമിലിന്ന് വെന്നാ തെന്നെ ഒരു ബന്ധവും ഇല്ലാത്ത പോലല്ലെ കുട്ട്യാളെ പെരുമാറ്റം
ആ ഫോൺല്ന് ങ്ങനെ തോണ്ടിയിരിക്കന്നല്ലാണ്ട്
ആ ഫോണും കണ്ട് ഒന്ന് വന്നാ ചെൽപ്പൊന്ന് ചിരിക്കും എന്തേലു പ്പൊന്ന് ചോയ്ച്ച് പിന്നെ ഓലെ ഓലെ കയ്യിലുള്ള ഫോണ് വാങ്ങിട്ട് പിന്നെ പോവോളം ആ ഫോണ്മ്മേ ക്കാരം ഞമ്മളെട്ത്ത് ന്ന് കിട്ടിട്ടില്ലെങ്കില് അങ്ങനെണ് കുട്ട്യേളൊക്കെപ്പത്തെ പക്ഷെ ഓര്ക്കൊന്നൊരു എ താണ്ന്ന് ള്ളൊരു ര് രസം ഓൽക്ക് അറിയൂല അമ്മളെ കാലത്തപേക്ഷിച്ച് നോക്കുമ്പഴേ ഉം ആ ഓര്ക്കൊക്കെ സ്വന്തം കാര്യം ന്നുള്ളോരു ത്ങൊണ്ടാ ഇപ്പത്തെ കുട്ട്യാൾക്ക്
ആ
ആഹാ പിന്നെങ്ങട്ട് വേറെ ന്തൊക്കെ വിശേഷങ്ങള് ഏതായാലും ഹ ഹ ആ ശെരി ന്നാ
ആ ന്നാ ഓക്കെ